സുഖല്ലേ?
ആഹ് സുഖണ്. എവടെ പോ?
ഞമ്മള് ഞമ്മളെ വീട്ടിലിങ്ങനെ ഇരിക്കാണ് ന്നല്ലേ മഴെം കാര്യങ്ങളൊക്കെ ണ്ടല്ലോ ല്ലേ
ആഹ്
ഉം
അതെ യതെ മഴ പ്പ നല്ലോ അത്യാവസ്യം നല്ല മഴെണ്.
ആഹ് എല്ലാ എല്ലാട്ത്തും കേരളത്തില് മുഴുവന് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാന്ന്ക്കാണ് പറീണത്.
ഹായ് അപ്പ ഒരുപാട് വെള്ള പ്പൊ ആടെ പോയി പർഞ്ഞ മാരി മഴക്കായിട്ട് രണ്ടീസം ലീവൊക്കെ കൊട്ത്ത്ണ്. ഇപ്പ താ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ലീവൊക്കെ കൊട്ത്തിട്ട്ണ്ട്. ചെറിയൊരാവശ്യത്തിന് വേണ്ടി കാസർഗോഡ് പോവുമ്പ
ആഹ് ഞമ്മള് പ്പം കേരളംന്ന് പർഞ്ഞാല് ഏഹ നല്ല ഒര് മഴ കിട്ടണ ഒര് നല്ലൊര് ഇതാണ്.
ഏഹ് ആഹ് തെതെ തെ ഏരിയ ഏരിയ ആ അമ്മളെ സംസ്ഥാനം ഒരു പച്ചപ്പൊക്കെ കൂടുതലായത്കൊണ്ട് നല്ല മഴള്ള ശ ത്ണ്ട്.
ആഹ് ആഹ് ഇന്തെന്താ ച്ചാല് മൺസൂണിന്റെ ഒര് താണ്. നമ്മളെ മ പലേ സംസ്
ഈ പർഞ്ഞ മാരി മഴയാണെന്നുണ്ടെങ്കി നല്ല മഴിം വെയിലാണെന്നുണ്ടെങ്കി നല്ല വെയിലാ പാലക്കാട് ഏരിയ ആ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല വെയിലാണ് ഇണ്ടാവല് വെയിലിന്റെ സമയത്ത്
ഉ അത് നല്ലൊര്താണല്ലോ എഹ് നല്ലൊരു കാലാവസ്ഥ സന്തുലിതായ കാലാവസ്ഥ ന്ന് പർഞ്ഞാല് കൊറച്ച് വെയില് അതേപോലെ തന്നെ കൊറച്ച് തണുപ്പ് ന്നൊക്കെ പർഞ്ഞാ അത് നല്ലൊരിതാണ്. കാരണന്താച്ചാല് നല്ല ഒര് ചൂടോ അല്ലെങ്കി നല്ലൊരു തണ്പ്പോ നമ്മളിപ്പോ
പക്ഷേ ഈ പർഞ്ഞ മാരി അമ്മക്ക് മഴ കൂടുതലായിട്ട് പെയ്താല് ബുദ്ധിമുട്ടാണ് പ്പൊ ഈ പർഞ്ഞമാരി രണ്ടായിരത്തി ഇരുവത് നാലിലോ ഫ്ലഡ് ണ്ടായകാ
ഏഹ് അത്പോലെല്ല ഓരോ സം ഭവങ്ങളും കാര്യ പ്പ അമ്മക്കാർണ ഈ മലന്റെരിയ ല്ലാത്തോരോ നാട്ടില് കൊഴപ്പല്ല. അല്ലാത്തെരിയി മൂന്നാറ്, വയനാട് അങ്ങൻത്തെരിയെലൊക്കെ ഒര് ജീവിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെണ്. ഏഹ് മയെക്കെ കൂടുതലായിട്ട് പെയ്യന്ന്ണ്ടെങ്കില്
ആഹ് ഇ ശെര്യാണ് നമ്മളെ വയനാട് അതേപോലെ തന്നെ മറ്റുള്ള ജില്ലകളിലൊക്കെ ഇത് വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിലും ന്നാലും ആപേക്ഷികായി നോക്ക്യാ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോ ഇതാ അമ്മക്ക് നല്ല ആഹ് നല്ല ഒരു രൂപത്തില്ളള മഴ കിട്ട്ണ് ണ്ട് കാരണന്താ ച്ചാല് ഇപ്പൊ തമിഴ്നാട് ന്നൊക്കെ പർഞ്ഞാല് എന്താണ് നമ്മള തീരെ മഴ കിട്ടണില്ല അതോണ്ടാണ് അവര്
തമിഴ്നാ അതേപോലെ നോർത്ത് സൈഡ് പോയി ക്കയ്ഞ്ഞാലാണ് കൂടുതല് മഴല്ലാത്തൊര് ഏരിയള് കാണ് ണെ ഏഹ് ഇന്ത്യന്റെ നോർത്ത് സൈഡിലൊക്കെ ഞാൻ ഒരു ഏഹ് ഒരു പ്രാവശ്യം രാജസ്ഥ സ്ഥാനിലൊക്കെ പോയിട്ടുണ്ട് അവടെ ജ് പർഞ്ഞ മാരി കൊല്ല എഹ് മഴന്നെ പെയ്യാത്തൊരു സ്ഥലം ന്നൊക്കെ പറില്ലേ അങ്ങൻത്തൊരു ഏരിയാസ്സാണ് കാരണം കൂടുതലവടെ മരുഭൂമിം കാര്യങ്ങളൊക്കയതൊണ്ടേ
ആഹ് നമ്മള് ഈ ട്രെയിനിലൊക്കെ പോവുമ്പോ കണ്ട്ല്ലേ നമ്മള് ഏഹ് ഡൽഹി ക്കൊ അല്ലെല് മറ്റുള്ള സ്ഥൽത്ത്ക്കൊക്കെ പോവുമ്പോ നമ്മള് നമ്മളെ അപ്പറൊ ഇപ്പറൊക്കെ കൊറേ പാടങ്ങള് കാണാം നമ്മളിങ്ങനെ ആരും ഉപേക്ഷിക്കപ്പെട്ട നിലയില് ല്ലേ
കേരളം വിട്ട്പോയി കയ്ഞ്ഞാട് കൂട്തല് അങ്ങനെ കാണൻ കയ്യൂല്ല ഏഹ് കേരളം വ് കഴഞ്ഞാലേ പിന്നെ എല്ലാതൊക്കെ ഈ പറഞ്ഞമാതിരി വെറും കാട് കുടിച്ച സ്ഥലങ്ങള അല്ലെ ഈ പറന്ന സ്ഥല ഈ വെയില് കാരണം എന്താല് പരന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഒഴിഞ്ഞ് കിടക്കന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനത്തെ കുറെ ഏരിയസ്സണ് ഞങ്ങള് ഇവിടുന്ന് പോകുമ്പോ തന്നെ കാണാ
ആഹ് ഇനി ഞാൻ പറയണത് എന്താ വെച്ചാല് തീരെ മഴ പെയ്യായിട്ടേ ആർക്കും വേണ്ട പാടങ്ങള് പാടങ്ങൾ ഉപയോഗപ്പെടുത്താൻ കർഷകരില്ല കാരണം എന്താ വെച്ചാല് അവർക്ക് വേണ്ട ജലസേചനത്തിനൊക്കെ വേണ്ട വെള്ളന്നും അവിടെ ലഭിക്കണില്ല മഴ ലഭിക്കണില്ല കാരണം എന്താ വെച്ചാ അവിടെ ഈ മൺസൂൺ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഒന്നാമത് പിന്നെ എന്താ ഉം ആഹ അപ്പൊ അവർക്ക് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങളൊന്നുല്ല ഇപ്പ നമ്മള് കേരളത്തിലൂടെ യാത്ര ചെയ്തോക്കാ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പാടങ്ങളൊക്കെ എന്താണ്
അതെ അതെ പക്ഷെ ഈ പറഞ്ഞമാതിരി കൂടുതൽ ഇപ്പ കേരളത്തിനെയും കൂടുതൽ ഇപ്പ കേരളംഹ് തമിഴ്നാട്ന്നാണ് നമ്മൾ കൂടുതലും ഈ അരി സധങ്ങളൊക്കെ നമ്മള് കൂടുതലായിട്ട് എടുക്കുന്നത് അവിടെന്നാണ്
അ ഒ കേരളത്തിനെയും കൂടുതല ഒന്നും കൂടി അവിടെയാണ് കൂടുതലായിട്ട് തമിഴ്നാട ആ സൈഡിലൊക്കെ തമിഴ്നാട്, കർണാടക അ ആ സൈഡ് കേരളം ഇങ്ങിട്ട് എടുക്കണത് പച്ചക്കറി ആണെങ്കിലും അതുപോലെ തന്നെ എല്ല ഫ്രൂ്സും കാര്യങ്ങളൊക്കെ ആണങ്കിലൊക്കെ അവിടുന്ന് ഇങ്ങിട്ടാണ് കൂടുതലായിട്ട് ഇറക്കല് നമ്മള ഈ പറഞ്ഞ മാതിരി കാശ്മീർ ൻ ഒരു പ്രാവശ്യം കാശ്മീരൊക്കെ പോയിട്ട അവിടെഈ പറഞ്ഞ മാരി ആപ്പിളിണ്ടൊക്കെ നമുക്കെ ഏ ആപ്പളൊക്കെ നമ്മള ഈ നാട്ടിലൊന്നും കു ഇപ്പോ കൂടുതല ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് ആപ്പിളിൻ്റെ മരങ്ങളൊന്നും
അത് ശരിയാണ് നമ്മെ ആപ്പിള് കാര്യങ്ങളൊന്നുംല്ല പക്ഷെ എന്താ വെച്ചാല് ഇപ്പ നമ്മൾ കൂടുതലും ഇങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഏ നമ്മളെ തമിഴ്നാട് നിന്നാണ് കൂടുതൽ പച്ചക്കറി വരുന്നത് എന്നുണ്ടെങ്കിൽ അതവിടെ മഴയേ മഴയത്ത് ഉണ്ടാവണത് ഒരു ഇതല്ല കാരണം എന്താ വച്ചാല് അവര് എന്ത് ചെയ്യുന്നത് പല ഡാമുകൾ കിട്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെയക്കെ കൂടുതൽ ജലസംഭരണികൾ നമുക്ക് അവിടെ കാണാൻ കഴിയും പല ടാങ്കുകളായിട്ടും ഏ കാരണം എന്താ വച്ചാ ഓർക്ക് കൊറ കുച്ച് മഴയാണ് കിട്ടുന്നുള്ളൂ അപ്പൊ അവര് എന്ത് ചെയ്യാണ് കൂടുതല അത് സംഭരിച്ചു വെച്ചിട്ട് ഏ മഴയില്ലാത്ത കാലത്ത് അതിന്ന് വെള്ളം എടുത്തിട്ട് അവര്ഈ ചാല് കീറിയിട്ട് കൃഷി തടങ്ങളിലേക്ക് ആക്കിയിട്ട് അങ്ങനെ കൃഷി വളർത്തിയിട്ടൊക്കെയാണ് അവര്ന്ത് ചെയ്യുന്നത് അത്ര കഷ്ടപ്പെട്ട അവിടെ എന്ത് ചെയ്യുന്നത് കൃഷി നടത്തുന്നത് ശരിക്ക് പറഞ്ഞാൽ അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മ ണ് അല്ല ശെരിക്കും ഈ തമിഴ്നാട് പറഞ്ഞാല് അങ്ങനത്തെ ഒരു അവസ്ഥലാ എന്നാലും ഒരു എന്തെയാണ് അവര് ഭൂമിയെ എന്ത് അമ്മയായി കണ്ടുകൊണ്ട് എന്ത് ചെയ്യാണ് അവിടെ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് കൃഷി ചെയ്ത് വളർത്തി എന്ത് അത് ഏ എന്ത് ചെയ്യാ മറ്റുള്ളവർക്ക് അത് അവരുടെ ഒരു ട്രെൻഡ്
കാരണം ഇ അവിടെ ഒരു പഴയ പ പഴയ ആൾക്കാരണിപ്പഴും ഏ ഏ ജനവേഷണം കിട്ടണില്ല കൂടുതലും ആൾക്കാർ ഈ പറഞ്ഞമാതിരി വല്ല ജോബിന്റെ പിന്നാലെയിട്ട് അങ്ങനെ നടക്കാം കൃഷി കാര്യങ്ങളൊന്നും ഇ നമ്മള ഇന്ത്യയിൽ കൂടുതലായിട്ട് വളർന്ന് വിൽക്കണില്ല ആ കാരണം അതത് ഇന്ത്യന്റെ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും വളരാത്തത് അതുകൊണ്ടാണ് ഏ കൂടുതൽ ആള് ക്കാര ഈ പറഞ്ഞ മാതി വേറല്ല ജോലികും കാര്യങ്ങളും ചെയ്യാന കാര ഇന്ത്യയി ഇപ്പോ അപേക്ഷിച്ചു നോക്കുമ്പോ ഇന്ത്യയാണ് കൂടുതൽ സാധനങ്ങ ഇങ്ങട് കടം എടുക്കയാണ് ശരിയ ഇന്ത്യയിൽ എത്രയോ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അ മാ ഈ പറഞ്ഞ മാതി യൂട്ടിലൈസ് ചെയില ഇന്ത്യ അപ്പ പറഞ്ഞ മാരി ചൈനയാണെന്നുണ്ടെങ്കിലൊക്കെ അവരൊക്കെ ജീവിക്കണ ഇപ്പോ രണ്ടായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ജീവ മാര്യാണ് ഇപ്പൊ അവരെ നമ്മള് ഓരോ വീഡിയോസൊക്കെ കാണുമ്പോ നമുക്ക് അതിന്ന് മനസ്സിലാക്കാം ഏഹ് ചൈന ജപ്പ ജപ്പാനക്കാര ജപ്പാനക്ക നല്ല വൃത്തിള്ള ഒരു രാജ്യമാണ് ഏറ്റവും ഏറ്റവും കൂടുപ്പ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ അവര് ബ്രസീലിനോട് തോറ്റപ്പഴൊക്കെ നമുക്ക് കാണാൻ സായിച്ചു അവരുടെ ആരാധകര് മറ്റേ വേസ്റ്റ് ഒക്കെ പെറ്ക്കണത് സ ഒരു ഒരു രാജ്യക്കാരും അതുപോലെ ചെയ്യണ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുത്തി രണ്ട് വേൾഡ് കപ്പിലാണെങ്കിലും ഈ വർഷാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് ഈ പറഞ്ഞമാതിരി വൃത്തിയുടെ കാര്യത്തില് അയി അല്ല ഡിസിപ്ലിൻ പാലിക്കുന്ന ഒരു രാജ്യം എന്നുണ്ടെങ്കിൽ അതൊരു ജപ്പാനെന്നേക്കാരം ഷോക്സ് ഇട്ടിട്ട് നമ്മള് നടന്ന് കയിഞ്ഞ അവിടൊക്കെ നമ്മള കാലിന്റെടിയില് ചളിയാവാത്ത രാജ്യാത്രേ ഏഹ് നമ്മൾ കേട്ടിട്ടുള്ളത് അത്രയും വൃത്തിയും കാര്യങ്ങളൊക്കെ ഒരു ഏരിയ ആണ് ജപ്പാനൊക്കെ
ആഹ അത് ശരി ആ പിന്നെ എന്താ വച്ചാല് വൃത്തിന്ന് പറഞ്ഞാല് അതൊക്കെരു നമ്മളെ തൊഴിൽ വിഭജനം നടക്കണന്ന് തന്നെയാണ് ഇപ്പൊ കേരളത്തില് കാരണം എന്താ വച്ചാല് ഇന്ത്യയില് തന്നെ കാരണം എന്താ വച്ചാ കൃഷിക്ക് ഇപ്പ എന്താ വെച്ചാൽ കൃഷിന്നുള്ള മേഖല എന്ന ആളുകള് കുറഞ്ഞൊണ്ടിരിക്കയാണ് അഥവാ ഇപ്പൊ ഈ ടെ ടെക്നോളജിയുടെ വികസനം കാരണം എന്ത് അങ്ങനത്തെ ജോലികളാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പ കർഷകരൊക്കെ കൂ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യണ എന്താണ് അത് അവർക്ക്
ശരിയ ശരിയാണ് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ട്ണുംല്ല ഏ ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ ഏഹ് എട്ത്തുന്നായാലും അല്ലാതെ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അവരീ പറഞ്ഞ മാതിരി ഒരു ഹ് ഒരു പാടം നടത്തുന്ന ആളാെന്നുണ്ടെ ആളെ പാടത്തു ആന വന്നാലൊക്കെയി അവർക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം അത്രയും ദിവസത്തെ ഒരു എഫേർട്ട് വെറുതെ ആയി പോവയാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി പഞ്ചായത്തില്ൽ ചെന്ന് നമ്മളെ അപേ അതിന്ള്ള പരാതി നൽകിയാലും കാര്യങ്ങളൊക്കെ ഒരുപാട് കാല ഞമ്മൾ കാത്തിരിക്കേണ്ടി വരും അതിന്ന് ഈ പറഞ്ഞമാതിരി നഷ്ടത്തിനുള്ള അനുസരിച്ചുള്ള പൈസ നമുക്ക് കി കിട്ടുംല്ല അവര് ഒരു എമൗണ്ട് പറയും അതേ കിട്ടുള്ളൂ ഏ ഇന്റെ അറിവിലൊക്കെ ഞാന് ഒരുപാട് കേട്ടിട്ട് ഇങ്ങനെ ഈ വായ പത്ത് നൂറ്റിമ്പത് വായ ഒക്കെ വെച്ചോലെ ഇതൊക്കെങ്ങനെ ഈ പറഞ്ഞമാരി ഈ സീസൺ ടൈമിലാണ് അത ഈ പറഞ്ഞ ആനയൊക്കെ വന്നിട്ട് ഇങ്ങനെ ആക്കി കളയുന്നത് ഈ ഓണത്തിന്റെ ടൈമില് വന്നാല് അതൊക്കെ സീസൺ ആണ് ഓണത്തിന്റെ ടൈമിലൊക്കെ
ആ് കാട്ടുപന്ന്യാള് അതേപോലെ മറ്റുള്ള സാധനങ്ങള് പിന്നെ അതിനെ എന്താച്ചാല്
ആനകളാണ് കൂടുതലായിട്ട് ഇറങ്ങിക്ക കഴിഞ്ഞാണ് നഷ്ടം വരുന്നത്
ആഹ പിന്നെ എന്താ വച്ചാല് വനം വനങ്ങൾ സംരക്ഷിക്കുമ്പോഴാണ് നമ്മള് ഈ ആന അറക്കം അതേപോലെ തന്നെ ഈ മറ്റുള്ള ജീവികള് അങ്ങട്ട് അറങ്ങാതിരിക്കുള്ളു കാരണം
അവർക്ക് കിട്ടണ ഫുഡ് ഇപ്പൊ അവർക്ക് തീരെ ഫുഡ് കിട്ടാരിക്കുമ്പോഴാണ് അവർ നമ്മളെ ഈ നാട്ട ട്ടികൂടിയൊക്കെ ഇറങ്ങ ആനകളൊക്കെ ഏഹ് അപ്പൊ ഞാൻ ഇന്റെ നാട്ടില് താമസിക്കുന്നോടത്തൊക്കെ നമുക്ക് നമ്മള എട്ത്ത് കൂടിയൊക്കെ ആനകൾ ഉണ്ടാവലുണ്ട് സാധാരണ ഇമ്മള് ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങാ കടക്ക്ണ സമയത്തൊക്കെ പടക്ക ഇങ്ങനെ പൊട്ടിച്ചും ആനേനെ ഓടിക്കാൻ വേണ്ടിട്ട്
ആഹ അതൊക്കെ നിയമവിരുദ്ധമാണെന്നുള്ളതാണ് വേറെ വിഷയം കാരണം മറ്റേ ആ പട ക്കം അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ
ഉം ഞമ്മളൊക്കെ ഈ ഏരിയയിലതാ കൂടുതലായിട്ട് ആൾക്കാരൊക്കെ ആനന്റെ ചവുട്ട് കൊണ്ടൊലൊക്ക ഉണ്ട് പക്ഷേ അത്ഭുതം കണ്ടിട്ട് രഷ്പ്പെട്ട കുറെേ പേരും ഉണ്ട് ഇപ്പൊ ലാസ്റ്റായിട്ട് വന്ന ആൾ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് ആനെന്റെ ചൗട്ട് കിട്ടിയത് പുള്ളിക്കാരന്റെ എന്തോ വാരിയെല്ലൊക്കെ പൊട്ടിട്ട് എന്താന്ന് പറഞ്ഞത് ഇപ്പൊ ജോലി ചെയ്യാതെ സാധ്യത ഒന്നും ഇല്ലന്നാ പറഞ്ഞത്
ആഹ് അതാ അങ്ങനെയൊക്കെയാണ് കാരണം എന്താ വച്ചാല് ഇപ്പൊ വനങ്ങൾ നശിച്ചൊണ്ടിരിക്ക കാണ് അവിടുന്ന് കൂട്ടത്തോടെ എന്ത് ചെയ്യാണ് അവിടെല്ലാം ഓരോ മൃഗങ്ങളും പലായനം ചെയ്യാണ് നാട്ടിലേക്ക് അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ്
ഇജ് ഒരു ആന നേ ഈ പറഞ്ഞ മാതിരി ആൾക്കാരൊക്കെ വട്ടം കൂടിക്കഴിഞ്ഞാൽ ഈ ആനക്കെന്താ ഓരനെ എന്നുണ്ടെങ്കില് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല ഏ മറ്റേതാനെ കൂട്ടത്തോടെ എങ്ങോട്ടെങ്കിലും കേറി പോകെ കാര്യങ്ങ ഒരാനെന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ ഈ ആൾക്കാര് വട്ടം കൂടച്ചാല് ആന പാനിക്കാവും ഏ അപ്പൊ അത് കാരണത്താല ഇപ്പൊ എന്തേലും കാട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് ചിലപ്പോ ഒരാളെ ചവിട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്
അതൊക്കെയാണ് വലിയ വലിയ പ്രശ്നങ്ങൾ നേരിട അപ്പൊ അങ്ങനെ കർഷകർ തീയാണ് അപ്പൊ തീരെല്ല ഈയൊരു മേഖലയില് കർശന
ആഹ് അതെ യതെ തെ അപ്പൊ ഈ പർണമാരി എറണാകൊൾത്ത്ന്ന് ഈ പർണ മാരീ ഈ സ്ഥലങ്ങളൊക്കെ ണ്ട്ന്ന്ണ്ടെ അവടെ ആഹ് സ്ഥലം നെരത്തി വല്ല ഫ്ളാറ്റോ കാര്യങ്ങളോ ബിൽഡിംഗ്സോ കാര്യങ്ങളൊക്കെ പൊ പെട്ടെന്ന് പൊക്കി ഉയർത്താണ്
പിന്നെ എന്തച്ചാ ആഹ് നമ്മുടെ കേരളത്തിനെ പറ്റി പറയുമ്പള് പിന്നെ വേറെരു പ്രശ്നം അതാണ് നമ്മളെ എന്തച്ചാല് ഒര് വീട്ടേർക്ക് ഒര് ഒര് വീട്ടിലിപ്പ രഞ്ച് മക്കള് ണ്ട് ന്ന്ണ്ടെങ്കീ ആഹ് ഒരഞ്ച് മക്ക മക്കൾക്കും വേറെ വേറെ കൂ വീട് വേണം ന്നില്ലേ ഒരു ചിന്താഗതിയിലേക്കാണ് ഇപ്പ എത്തീയിട്ട്ള്ളത് കേരളം ഉം അതൊരു വിഷയാണ് ഇപ്പൊ ഞങ്ങള് ഫ്ലാറ്റിനെ പറ്റി പർണപ്പോ പർണാണ് കാര്ണം ഇപ്പോ നമ്മള് പ്പോ ഉം
അഞ്ചാൾ ണ്ടെ അഞ്ചാക്കും നാലാക്കും ആയിട്ട് ഏഹ് ഒരാൾക്ക് ഒയിച്ച് ബാക്കില്ല നാല് പേര്ക്കും വീട് വെരാ ലാസ്റ്റ് ഒരൂ കേരളത്ത്ത്തെ ഇപ്പൊ ഒരു ആ ആചാര്യം അങ്ങനെയാണ് ലാസ്റ്റ്ത്തെ ഒരാൾക്ക് മാത്രേ വീട് കിട്ടാ തറവാട് വീട് മറ്റ് ല്ലോരാന്ന്ണ്ടെങ്കീ യമ്മള് വേറെ സപ് പ്ലൈറ്റ് വേറെ കേറ്റണം ഏഹ് കുടുംബ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാലൊക്കെ അങ്ങനെ ഓരോ സാഹ
ആഹ് ആഹ് നമ്മളിപ്പോ പറയ്ണെ എന്താ ച്ചാല് ഈ ഫ്ളാറ്റ് സംവിധാനം നല്ലെതാണ് ന്നാണ് ന്റെ മ്മളെരു അഭിപ്രായം കാരണം ന്താച്ചാ ശരി ഇപ്പ അമ്മള് വലിയ വലിയ രാ ഏഹ് രാജ്യങ്ങൾലൊക്കെ
നോക്കിക്കുമ്പളെ മ്മക്ക് ഫ്ലാറ്റിലെ ജീവിതം ശരിയാ ഏഹ് ചെൽപ്പോ എല്ലാർക്കും ശരിയായിക്കോണം ന്നുല്ല കാര്ണം നമ്മളീ ഈ പർണമാരി വേസ്റ്റ് ഇടാനോ കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത ചെറിയ സമയൊക്കെ ണ്ടാവും ഏഹ്
ഉം ഉം
പയറ്റ്ലൊക്കെ നമ്മ്ക്കീ പർണ മാരീ നമ്മളൊരൂ വാടക റൂമിന് താമസ്സിക്കൂലേ അതുപോൽ തന്നെ എയ്കാരം മതും ഇപ്പ യമ്മക്കൊരു ഫ്ളാറ്റ് ർണാ ഒര് വീട്മാരില്ല സംഭവക്കെ ഉണ്ടാവും ഏഹ് നാല് റൂമും ആളും കാര്യങ്ങളൊക്കെല്ലേ ഫ്ളാറ്റാളൊക്കെ ണ്ടാവും രാ അതീ പർണമാരി മ്മളെ വീട്ടിന്റെ ഉള്ളില് മാത്രെമ്മക്ക് എ എന്തേലും ഒരു ഇത്ണ്ടെൻച്ചാല് അയിന് മാത്രേ കിട്ടുള്ളൂ പുറത്തോ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ കൂടുതലായിട്ട് ണ്ടാവൂല
ആഹ് അതാണ് ഞമ്മളെ ഇപ്പൊ
മാരീ കൊറെ ആൾക്കാര് ഫ്ളാറ്റ്ലും താമസിക്ക്ണോരുണ്ട് പിന്നെ അവര്ക്ക് ർണാത് ശീലായിക്കയിന്നാ പ്രശ്നംല്ല അല്ലാത്തോരുണ്ടാവും ഈ പെട്ടെന്നൊക്കെ ഈ ഫ്ളാറ്റ്ക്ക് അപ്പ ഈ പർണമാരി ഗവൺമെന്റ് കൊടുക്കാണ് ന്ന് ണ്ടെങ്കിലൊക്കെ അങ്ങൻതോ അങ്ങൻ തോൽക്കൊക്കെ ഭയരങ്കര ബുദ്ധിമുട്ടെയ്ക്കാരം
ആഹ് അതാണ് അയിന്റെ പ്രശ്നം വര്ന്നത് ഏഹ് ന്നാലും നമ്മള് കൊർച്ച് സലങ്ങളല്ലേ ഏഹ് നശ് വുള്ളൂ ഫ്ളാറ്റാണ് ന്ന്ണ്ടെങ്കിൽ മേലെക്ക് മേലെ ആവോണ്ട് കുറെേക്കെ വീടാള് കേറ്റണ്ടെ സലം നമുക്ക് ക്കെ ലാഭിക്കാന്ന്ല്ലതാണ്
ഉം അതെ അതെ
എന്തായാലും ശരി നമ്മുക്ക് വേറൊരു സമയത്ത് വിളിക്കല്ലേ
ആഹ് നമ്മക്ക് പിന്നീട് നേരിട്ട് കാണെ നാട്ടിൽ വന്നിട്ട് നമ്മക്ക് എന്തായാലും നമക്ക് വിളിക്കാം
ഓക്കെ ഒക്കെ ശരി